ഹലോ
ആ
ആ ആ കേക്കണ്ട്
ഇപ്പ കേക്കണ്ടാ
ആ ആ ആ
ഉം എന്തായി പെരുന്നാൾക്ക് ടൂറൊക്കെ പോയിരുന്നോ
ടൂറൊന്നും പോയില്ല എന്റെ മൂത്ത മോന് എക്സാം ആയിരുന്നു പിന്നെ മെയ് ഇരുവാന്തിയാ അവന്റെ എക്സാം കഴിഞ്ഞത് അപ്പൊ അതുവരെ എനിക്ക് എന്റെ വീട്ടിലൊന്നും പോയി നിക്കാനൊന്നും പിറ്റിട്ടില്ല ഇനി കൂളും മദ്രാസ ഒക്കെ ലീവാണെങ്കിലും പോയി നി ക്കാനെന്നും പറ്റിട്ടില്ലേനി അപ്പൊ പിന്നെ ഓന്റെ എക്സാം കഴിഞ്ഞപ്പോ പിന്നെ പെരുന്നാളും ആയില്ലെ. വീട്ടു പോയിന്നു.
വിരുന്നു പോയില്ലേ. വീട്ടില് ഇരുന്നോയില്ലേ.
ഏ
വീട്ടില് ഇരുന്ന് പോയില്ലേ.
ആ വിരുന്ന് പോയി. ഇന്റെ വീട്ട്ക്ക് പോയി. വെള്ളിയാഴ്ച പോയി ഞായറാഴ്ച. വന്നത്. ഇരുന്നു പോയിരുന്നു. അങ്ങനെ വല്ലപ്പോഴും അല്ലേ നമക്ക് പോവാൻ അവസരം കിട്ടൂള്ളു.
ഒന്ന്
ആഹ ഞങ്ങൾക്ക് നാളെ ഇവിടെ മദ്രസ ഇല്ലന്ന് ഫോണില് കണ്ടു. പക്ഷെ അങ്ങനെ എപ്പോഴൊന്നും. പോവാറില്ലട്ടാ നമ്മള് പോയാല് ഇവിടെ ഹസ്ബൻഡ് ഒറ്റക്കാണ് ഉമ്മേഉപ്പേന്നും ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ എപ്പഴൊന്നും പോകൂല. ഇയാള് ഏ.
ദൂരെ ആണാ.
ദൂരന്ന് വെച്ചാ ആ എടുത്തൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് പിന്നെ പോയി നിക്കണെ വീട്ടില് ഒരാൾ വേണേ. ഒറ്റക്കിട്ട് പോയാ നമുക്കൊരു സുഖ ഉണ്ടാവില്ലല്ലോ. പെട്ട അത്ര എടുത്തല്ലട്ടോ ഒരമു മുക്കാ മണിക്കൂറൊക്കെ പോവാണ്ട്.
ആ ആ
എന്നാലും അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒറ്റക്കിട്ട് പോവാർണവര് പാവല്ലേ.
അതെ എന്താ വീടില് പച്ചക്കറിയൊക്കെ ഉണ്ടോ, ഇല്ല ഒരു രണ്ടു ദിവസം. ചുരുങ്ങിയ രണ്ടുസം. ചുരുങ്ങിയത് രണ്ടു ദിവസൊക്കെ.
ആ ആഹ.
അത്ര കിട്ടുള്ളൂ.
ആ ഞാന് രണ്ടു ദിവസം തന്നെ ഇപ്പൊ ഇപ്പൊ അടുത്ത കാലത്തൊന്നും നിന്നിട്ടില്ല. ഇപ്പൊ ഈ പെരുന്നാൾക്ക് പോയിട്ടാ രണ്ടു ദിവസം നിക്കേണ്ടത്. അല്ലാന്നെണ്ടെങ്കില്. പോയിട്ട് ഇന്ന് പോയാ നാളെ തന്നെ ഇങ്ങട് വരും. അങ്ങനെയോ എനിക്ക് അങ്ങനെ ക്ക ഒരു ബുദ്ധിമു ട്ടാണ് ഇങ്ങനെ ഇപ്രാവശ്യം പോയപ്പോ പിന്നെ ഉമ്മയും ജേഷ് ചച്ചത്തിക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിന്നതാ
ആഹ് അങ്ങനെയൊക്കെ ന്നിട്ട് എന്തല്ലാ അടെ കൃഷിയൊ കണ്ടോ കൃഷി
കേട്ടില
പച്ചക്കറി ഒക്കെ ഉണ്ടോ
ഇല്ല അങ്ങനെ ആ പച്ചക്കറി ഒന്നും ഉണ്ടാക്കലില്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ങ്ങള് പെരയറ്റാൻ വേണ്ടിട്ട് ഇങ്ങനെ സ്ഥലമൊക്കെ ഇങ്ങനെ മ ഫുള്ള് കല്ലാണ് അപ്പൊ നമുക്ക് അവിടെന്നും ഒരു അങ്ങനെ കുഴിച്ചിടാനൊന്നും തോന്നൂല്ല ഫുള്ള് കല്ലായിട്ടേ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് എന്തേലും ഇവിടെ ഒരു തെങ്ങും തൈ വെക്കാൻ തന്നെ ഞമ്മുക്ക് കൊത്തിയാല് കിട്ടാനിട്ട് ഒരു ജേ സീ ബിനെ കൊണ്ട് കുഴി കുത്തിച്ച് കേനു
അതേ പിന്നന്തെല്ലാം വിശേഷങ്ങള് മഴ മാറിയോ
മഴ ചെറുതായിട്ട് ഇങ്ങനെ തോർന്ന് തുടങ്ങുന്നുണ്ട് നല്ലം ഫുള്ളായിട്ട് മാറിയിട്ടില്ല
ഇവിടെ തൊടങ്ങണൊള്ളൂ
ഏഹ്
ഇവിടെ തോടങ്ങണള്ളോ
ഏഹ് എവിടെങ്ങനെ തോർന്ന് തൊടങ്ങ്ണ്ട്
ഇപ്പന്ന് മയന്ന ആയിരിക്കും
ആ എന്തന്ന് ഉച്ചക്കക്ക് എന്താ കറി തക്കണം
ഒന്നും തീരുമാനയിട്ടില്ല
ഏ
തീരുമാനയിട്ടില്ല
ആ അപ്പൊ അന്നന്നൊക്കെ ഉള്ളത് അന്നന്ന കൊണ്ടരലാ വെക്കാനുള്ള
ആ
ആ അപ്പൊക്കൊണ്ടന്ന കൊണ്ടന്നട്ട് വേണ്ടീരൂലേ
ങ്ങനെ എണീറ്റ്റ്റക്ക വാണം.
എവിടെ അവിടെ അടുത്തന്നെ കടാളുണ്ടോ? വീടിന്റെ തൊട്ടടുത്തന്നെ ആഹ്
മോനെണീറ്റ്ട്ട്
ഇവിടെ പിന്നെ തലയ അധിക ദിവസോം തലേന്നന്നെ കൊണ്ടുവരും വൈകുന്നേരം വരുമ്പോ കൊണ്ട്റും ഹ് നാളക്കൊക്കെ വെക് കള്ളതൊക്കെ
ആഹ് അങ്ങനാകുമ്പോ എളുപ്പാണ്
ആഹ് ഇവ് വെ ഇബടെ അടുത് അടു കെന്നച്ചാല് ഒരു പത്ത് മിൻറ്റ് നമ്മള് നടന്നാല് എല്ലാം കിട്ടും എല്ലാ സാധനങ്ങളും കിട്ടും പക്ഷേല് ഞമ്മള് ഉം വീടിന്റെ തൊട്ടടുത്ത് നമ്ക് പെണ്ണുങ്ങൾക്കൊക്കെ ചെലത് ചെലോട്ത്തുണ്ടാവല്ലൊ നമ്മള് വീട്ടിലിട്ട ഡ്രസ്സോടുക്കന്നെ പോയി വാങ്ങിക് ച്ചാൻ പറ്റണ ദൂരത്തിലെ
ആഹ് അത്രള്ളു അതൊക്കെ
അത്ര ദൂരത്തിലൊന്നും ഇവിടെ കടേള്ല്ല
അതെ ഇവടങ്ങനെക്കെ തന്നേണ്
ഏഹ്
ഇബടങ്ങനേണ് അത്ര എട്ത്താണ്
ആഹ് ആഹ് ചെലോട്ട്‌ത്തൊക്കെ അങ്ങനെ ഉണ്ടാവോലോ ഇബട അത്ര അടുത്തില്ല ഞമ്മളൊരു പത് പത്ത് പന്ത്രണ്ട് മിൻറ്റ് അങ്ങട്ട് നടന്നാല് എല്ല സാധനം കിട്ടും എല്ലതും ന്നവെച്ചാ എല്ലാ സാധനോം ഉം കിട്ടും നല്ല വല്ല്യ അങ്ങാടിയന്നെണ്ട് പക്ഷെങ്കില് അഹ് പെട്ടെന്നങ്ങട് കിട്ടണെങ്കി കുറച്ച് ബുദ്ധിമുട്ടാണ് ന്
ആഹ് അഹ് ശരിയാണ് അസ്
പിന്നെന്ത്‌ പെരുന്നാക്കിട്ടിപ്പൊയി ഒ കയ്യാടെല് കെ റെ ബീഫ് കിട്ടോ
ആഹ് കൊറച്ചൊക്കെ കൊറച്ചൊക്കെഞ്ഞും ഫ്രിഡ്ജിലിണ്ട് ഞാൻ കൂട്ടൂല ഇല്ല്യ ബ്ടഉമ്മേം കുട്ട് ട്ട്യോളും തന്നെ കൂട്ടൊള്ളു
ഏഹ്
ഞാൻ കു കൂട്ടൂല എൻക്ക് പറ്റൂല
അഹ് സരി
ആഹ്
ഇവിടെ അത മാരി കുട്ടികൾക്ക് ചിക്കൻന്റെ അത്രെ ഒരു ഇഷ് ട്ടല്ല ബീഫ്
അതേ അപ്പൊരിച്ചെടുത്താ മതി പൊരി ചാലും കൂട്ടൂല
ഓൾക്ക് ആ അയിനോട് വല്യ ഈഹ് കൂട്ടും പക്ഷെ ചിക്കനാവുമ്പോ നല്ല ഇൻ്ററെസ്റ്റ് ആയിട്ട് തിന്നും ഇത് വല്യയൊരു ഇൻട്രസ് റ്റില്ല അപ്പൊ പിന്നെ എപ്പളൊന്നും ഉണ്ടാക്കല്ല വല്ലപ്പളൊക്കെ ഉണ്ടാക്കിയ പിന്നെ എങ്ങനെ
ഇവടെ പൊരിച്ച ഒരുവസം കൊണ്ട് ക
ആഹ്
ആ പിന്നെ ഇപ്പം നേർത്തക്ക് വേറെ ഇണ്ടാക്കണം
ആഹഹ അതാണ് ആ
ഇപ്പൊ എപ്പളും പൊരിച്ചത് നല്ലയല്ലലോ വിചാരിച്ചിട്ടേ
ആ ആ
കൊറെ ദിവസം കൂടുമ്പോളൊക്കെ അങ്ങ്പൊരി
ഉം എന്തുട്ട്യാളാ ഇയാളെ കുട്ട്യാള് എന്തുട്ട്യാളാ
മൂന്ന് പെണ്ണും ഒരാണും
ആ ആൺകുട്ടി വെൽതോ ചെറുതൊ
വലുതാണ് എട്ടാം ക്ലാസിലാണ് അധികൊന്നും ആയിട്ടൊന്നുല്ല
ഏഹ്
അതൊക്കെ ചെറിയ ചെറീറ്റങ്ങളാണ്
ഞാൻ കേട്ടില
ഒന്നര വയസ്സിന്റെ വിത്യാസാണ്
ആ
ആതൊക്കെ ചെറിയതാണ്
ആഹ്
ആ ചേർതിനെ അങ്കലാടി കൊണ്ടാക്കി മ് ബൊന്ന് പോവും പോന്നറീല മഴല്ലെ
ഏ ആഹ് ആഹ്
ഇന്നലെ രാത്രി ന്നൊലോള്യേനി
ആഹ് മഴേണ് മഴേണ്.
ന്നെ.
ആഹ്.
ഇപ്പ എന്താ വാട്ണാവോ?
സ്കൂളൊക്കെ ഇങ്ങെടെ ട്ത്താ അതോ ഉം വണ്ടിക്ക് പോണോ?
മഴായേ കാരണെ അല്ലെങ്കി നടന്ന്ട്ടൊക
ആഹ് ഇനിയിപ്പൊ മഴയില്ലെങ്കിലും ഇബടെക്കെ അട്ത്തെന്നെണ് സ്ക്കൂളൊക്കെ പക്ഷെ അയ്ല് കു ട്ട്യള് ഒറ്റക്ക് പോവാൻ പേട്യാണ് നായ്ക്കള്ണ്ട് നല്ലോണെ
അതെ ഇപ്പൊ ആഹ് ഇപ്പം അതെരെ പാമ്പ്കളെയ്ന്നു ഇഞ് നായ്ക്കളെ യ്‌ക്കാരം
ഇവടെ പാമ്പ്ണ്ട് പക്ഷെ എന്നാലങ്ങനെ കുട്ട്യേള് പോണ സ്ഥലത്ത് കൂടെ ഒന്നും അങ്ങനെ ഇതുവരെ യായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നായ്ക്കള് ഭയങ്ക് ങ്കര ശല്യാണ്.
ഇവടിണ്ട് നല്ല ശല്യാണ്.
ഉം
അതെന്നെ ഒന്നാമത്തെ കുട്ട്യെ ളെ ബസ്സില് പർഞ്ഞയ്ക്ക് ണെ. നടന്ന് പോണം ദൂരം തന്നെ ഒള്ളൂ നമ്മള് ശ്രമിച്ചാ കൊണ്ടാക്കാം മാണ്ടി ഇജ്ജ് നടന്നോ
പിന്നെ വണ്ടിക്കായാൽ പിന്നെ നമുക്കൊരു ധൈര്യാണ് പിന്നെ ആ സമയാവുമ്പോ ഇവിടെ എത്തിക്കോളൂലോന്നുള്ളേ ആ അല്ലെങ്കിൽ പിന്നെ നടന്ന് പോരുവാണെന്നുണ്ടെങ്കി പിന്നെ നമുക്ക് ഒരു അഞ്ച് മി നിറ്റ് വൈകിയാ നമുക്ക് പേടിയല്ലേ
അതെ ഈ സ്കൂള് വിടണ നേരത്ത് ചെലപ്പം അമ്മള് അവിടെ എത്തില്ലെങ്കി അതും ബുദ്ധിമു
ആഹ് ആഹ്
കുറെയൊക്കെ ആയിട്ട് ബസ്സിലാണ് ഇപ്പോ മഴ മാറിയേൻ്റെ ശേഷവൊക്കെ
ആ
എന്നിട്ടാക്കണം ഇപ്പോ ഫീസാണല്ലോ കൂട്തൽ
ആ പിന്നെന്തൊക്കെ അവിടെ ഹസ്ബൻറിന് വേറെ ജേഷ്ട അഞ്ചമാരൊക്കെ ഉണ്ടോ
ആ ഇണ്ട് ഇണ്ട് ഒരു ജ്യേഷ്ഠന് അനിയനുംണ്ട്
ആ ശരി
ഓലൊക്കെ ഇവിടെ അട്ത്തെന്നെ ആണ് ആ കയിച്ചിണ്
ആ
എല്ലാരും ഇപടെ അട്ത്ത്ന്നെണ്
ആ ആ അപ്പൊ അനിയെന് തറവാട്ട് വീട്ടില അതൊ ങ്ങള് തറവാട്ട് വീ
ഞങ്ങളാണ് തറവാട്ടില് ആ നിങ്ങ അവിടെ എങ്ങനെ
ഇവിടെ ഇവരെ ഉമ്മ ചെറുപ്പത്തിൽ വിലൊക്കെ ചെറുതായിരുന്നു മരിച്ചു എട്ട് വയസ്സായപ്പോ ന്റെ ഹസ്ബന്റിന് ഒക്കെ എട്ട് വയസായപ്പോ മര്ച്ചു ഉപ്പ പിന്നെ പതിനഞ്ച് വർ ഷയങ്ങളെ കല്യാണ ഒക്കെ കഴിഞ്ഞ ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോ ഉപ്പയിം മരിച്ച് പിന്നെത് മാരും അഞ്ചന്മാരും പെങ്ങന്മാരൊക്കെ ഇണ്ട് ഓരൊക്കെ ഇവടെ ജേഷ്മാരൊക്കെവിടെ ത്തെന്നെണ്ട് പെങ്ങന്മാരൊക്കെ വരും എപ്പളും വരും ഒക്കെ ചെയ്യും
തന്നെ നാൾക്കാരൊക്കെലേ
ആ
ആ ഏ എന്നിട്ട് എന്ത് മൂപ്പര് പോയോ പണിക്കൊയൊ
ആ ഇവര് ഡ്രൈവറാണ് അപ്പൊ രാവിലെ കുട്ടികളെ കൊണ്ട് മദ്രസ്സ്ക്ക് കുട്ടിളെ അങ്ങട്ട് ഓല് കൊണ്ടാക്കി കൊട്ക്കും പിന്നെ ഇങ്ങടെ ഓട്രോക്ഷ ക്ക് കൊണ്ട്റും ചെയ്യും
അതെ
ആ അങ്ങടെ വണ്ടി ഇല്ല ഇങ്ങട്ട് മാത്രം വണ്ടി അങ്ങട്ട് എന്തായാലും വല് സ്ഥിരം പോവല്ലോ രാവിലെ
ആ
ഉണ്ടാക്കും
ആ എന്നിട്ട് എവിടെയോ കൊടുത്തോ മോനക്ക്
ആഹ കൊടുത്തു ക്കു ണു ഇനി പിന്നെ അലോട്ട്മെന്റ് വരാൻ ആവണെ ല്ല ള്ളൂ
ആ പതിനഞ്ചാം തീ ആ ന്നെക്കെ പറഞ്ഞുകേട്ടീന്നു
ആഹ അങ്ങനെ പറയിണ്ട്
ഇവിടെ ഒരു കൊച്ച് സ്കൂൾ ല് തന്നെ ണ്ട് പ്ലസ് വൺ പ്ലസ് ടുക്കെ അവിടെ പോയിക്കാരെ ന്ന് വിചാരിക്കുന്നു പക്ഷേ ഓൾക് അവിടെ വാ ണ്ട ന്നാണ് ഇപ്പൊ കൊറെ എൽ കെ ജി മുതല് അങ്കട്ടന്നെ പോയിക്കൊണ്ടിരിക്കല്ലേ
റ്റം വാണ്ട
ആ ഒന്ന് വേറെ സ്കൂളിൽ പോണംന്നുള്ളരു ആഗ്രഹാണ് ഏ
ന്തൊരു മാറ്റം വാ ണ്ടേ
ആ ആ അതൊണ്ടെ
എന്നൊരു സ്കൂൾ ആവു മ്പോ ഒരു മടി
വേറെ സ്കൂളി പോവു മ്പോ ബസ്സിനൊക്കെ പോയി ഇതുവരെ അങ്ങനെ ഒരു ശീലല്ലാ അതന്നെ ആഹ ഇവിടെ ആവുമ്പോ നടന്നു പത്ത് മിനിറ്റ് നടക്കാനുള്ളതേയുള്ളൂ
ആഹ കുട്യാൾക് പറഞ്ഞാ മനസ്സിലാവണ്ടേ പ്പത്തെ മക്കളല്ലേ പ്പ ത്തെ മക്കളല്ലേ ഓല് പറഞ്ഞ ത് കേൾക്ക ണ്ടെരും
ആ നമ്മളവിടൊക്കെ അങ്ട് പൊയ്ക്കോന്ന് പറഞ്ഞ പിന്നെ ഞമ്മള് അങ്ക് ട്ടൻഡ് പോവും
അതെ ഇപ്പത്തെ ഈ ഫോൺ അതെ ഫോണിൽ
ആഹ്
ഓ ഫോണിന്റെ അഡിക്റ്റാ ഉം ഇവടിം അങ്ങൻ തന്നെണ് പറഞ്ഞാ ഒന്നും കേക്കൊന്നൂല്ല
ഏ
ഇവടേം അങ്ങനെക്കെ തന്നെണ് പർ ഞ്ഞാ കേക്കോ ക്കുന്നില്ലാ ഒക്കെ ഈ ഫോണ ണ്ട് കി ടിയാലേ ആ വ് മതി
ആഹ കെ ശരിയായിക്കോളും കുട്ട്യാ ളല്ലേ
പഠിക്കൂലൈ പുസ്തകം എടുത്തോ ക്കൂല
പത്താം ക്ലാസ്സിലൊ ക്കെ എത്തിയെങ്കി ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചെങ്കിലെ ഇനി കിട്ടുള്ളു മ് എങ്ങനെ ഇംഗ്ലീഷ് മീഡിയ അതോ മലയാള മീഡിയ പോണ്ടേ